നേരണ്ട ഇനി
ആ നേരണ്ട് കൊറച്ചേരേംകൂടി വിളിക്കാ ഈ നോമ്പൊർക്കള്ളൊക്കെ ഉണ്ടാക്കണല്ലോ
ഇപ്പളേങ്ങനെ അട് ക്കളേ നന്നാട്ട അങ്ങനെ ഓരോന്ന് തൊടങ്ങിയോളി
ആ ഇനിപ്പോ ഫോണില് ചാർജ് ഒന്നുംല്ല അതുകൊണ്ട് പിന്നെ സംസാരിക്കണ്
അവിടെ എങ്ങനെയാ എന്താ ഫ്രണ്ടിണ്ട് ഇപ്പൊ ഇവിടെ കരണ്ടില്ല
കര്ണ്ട് ണ്ടല്ലോ കരണ്ട് പോയത് അറിഞ്ഞില്ല ട്ടോ ഇഞ്ഞെ ഞാ റ പോയിണാവോ ഇൻവേറ്റർ ഇള്ളോണ്ട് നമക്ക് അറീലല്ലോ ആഹ് ചെല്പപ്പെളെ കൂക്ക്ണെല്ലേ ഇപ്പെ പ്പെ എപ്പളു ശ്രദ്ധേ പെടൂലെല്ലോ നമ്മളെ
ഇന്ന്പ്പോ എടക്കെട്ക്ക് പോയിണ് അങ്ങനെ പോയി വന്നും കളിക്യനേനി
ഇങ്ങനെ കളിച്ചിക്കൊന്നുല്ല മൂവായിരയ്ക്കൊന്നും
വടേ ഉം പിന്നെത്ത ഇങ്ങള് ഇന്ന് കുട്ട്യാളെ സ്കൂള്ൾ മീറ്റിങ്ങിന് പോയില്ലേനോ
ആ കുട്ട്യേളെ മീറ്റങ്ങിനോക്കെ പോയിനി ഉം കുട്ട്യേളമീറ്റിങ്ങിന് പോയിട്ടെത്ത കോയ്പ്പല്യ ശ്രദ്ധിക്കാനു എന്ത് ന്നൊക്കെന്നെ പറഞ്ഞത് ന്നോമ്മളൊന്നൂടി ശ്രദ്ധിച്ച അനുനൊക്കെന്ന് ശ്രദ്ധിച്ച തായാലു ഉസാറവുംന്നറ്ഞ്ഞ് ഉസാറാവുന്നൊക്കെ പറഞ് സാർ പിന്നെ അതേരി റിതൂന്റെ പിന്നെ പ പ്പല്ല. റിതുന്റെ കൊഴപ്പല്ലാറ്ഞ്. ഒന്നൂടി ഇങ്ങള് ശ്രദ്ധിക്കണംന്നർഞ് പിന്നപ്പോ പത്തില് ഓലമ്മക് ഓല് പരീക്ഷ എഴ്ധിയല്ലെ ഒരമു ഒന്നാം ക്ലാസ്ത്തൊം മൂന്നാം ക്ലാസുതോക്കേയിട്ട് ഒക്കെ നോകിയല്ലെ. ആഹ്പ്പറീല്ല ആഹ്പ്പ രണ്ട് മാസം പൂട്ട ന്റേശള്ള പരീക്ഷയല്ലേ ആഹ് അയ്‌ന്ള്ളെ നോക്കീട്ട് കാര്യല്ല ഇനി ഉള്ള പരീക്ഷന്റെ ഒക്കെ നോകണ്ട്യെ ഓല് പറഞ്ഞെട്ടോ? ഇപ്പോആള് ഇഞ് ഇതേപോലെ ഒന്നു അല്ലെയ്ക്കാരം ഇഞ്പ്പ പരീക്ഷക്ക് ണ്ടാവാ ഇതിലേറയ ക്കാരം ഇണ്ടവന്നൊക്കെ പറ്ഞീനി ഉം പിന്നെ കുട്ട്യേളെ വായ്പിക്കണം വായ്പ്പിച്ച് വിടണം അതൊക്കന്നെ പറഞ് ഇപ്പ വ വായിപ്പിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഇണ്ടാകീണ് ഇപ്പം
ആഹ് വന്ന്ണ് ലേ അയ് ഇന്നലെ ഇണ്ട് ഇന്റേലും വന്ന്. അപ്പം ഇൻക്ക് എത്ത്നാറിലല്ലൊ ടീച്ചറണേ എത്തും പറ്ഞ്ഞതൂല്ല
ഇങ്ങളല്ലാരുകൂട് കൂടിയാണ്ട് ഒരഭിപ്രായം പറ്ഞ്ഞതാ അങ്ങനെ അപ്പ അങ്ങൻണ്ടാ കർണാട്ട് ഓലങ്ങനെ തീര്മാൻച്ചതാ
ഏഹ് വായന ഗ്രൂപ്പ് ഇണ്ട് അയില്ണ്ട് വന്ന്ണ് പുതിയതായിട്ട്
ആഹ പിന്നെ ഒര് ഹ് ത് മദ്രസ്സിനിം തിനിംക്കെ പറ്റി പറഞ് ഞാപറഞ് മാദ്രസ്ട്ട് വർനല്ലേ അതോണ്ടാണ് ഇ മദ്രസൂസ്കൂൾക്കായിട്റ്റങ്ങനെ ഇതാണ്ന്നൊക്കെ പറഞ്ഞു
എന്ത്‌ കളർ ഡ്രസ്സോ
അല്ല കളഡ്രസ്സ്‌ അല്ല സാ ഓളെ യൂണിഫോമെ-
എന്ത്‌
ഒക്കെ യൂണിഫോമക്കെ അൽക്ക്കല്ലിട്ട് തന്നെ വാഷയ്യണം അല്ലഞ്ഞാല് അയ്ൽ കൊളർമതതോന്നും പോവൂല തൊക്കെ വാഷിമെഷീട്ട് തന്നെ കെഖ്ണെന്നൊക്കെ പറയ്ണ്ട് ചേലോൽത് കാണുമ്പോന്നെ അറിയാ ഞാപറഞ് അഅ് കറപുട്ച്ചാലും പോവൂല്ല ചെല്ത് അഹന്നെ ന്നാലും കല്ലുമ്മട്ട് ഓർൽ ഒര്ച്ച കൊറേക്കെ പോവോല്ലോ വാഷിമെഷീൻ ഇടര്ത് അറിണ്ട് പിന്നെ ഞാൻഇതും പറഞ്ഞ് ഇപ്പം മ് മദ്രസ്ട്ട്കാണ്ട്‌ വര്യായാണല്ലോ അതോണ്ടുള്ളതുണ്ടാവും
ആ
ഉം നേരിട്ട് വര്യല്ലേ ഒക്കെ പറഞ്ഞോല് ഉം കൊറേ ക്ലാ സർ ഉം ഉം കൊറെ പറഞ്ഞീണ് കാര്യങ്ങള്
വേറെന്തൊക്കെ
ആ പിന്നെ മൈന് ഡയറി എഴ്തിപ്പിക്കണം നമ്മള് തെറ്റുള്ളൊക്കെ തിര് ത്തി കൊടുക്കണം ന്നൊക്കെ പറഞ്ഞ് ഞമ്മള് എഴുതി കൊടുക്കരുത് ന്നൊക്കെ പറഞ്ഞകണ് അത് ചെ ലോൽ എഴുതിയോട്ക്ണ്ടാവുമണെങ്കിലേ അത് കണ്ടാ ഒൽക്കന്നെ മനസ്സിലാവും
ആ ചിലര്അയ്നായിറ്റ് കുട്ട്യാളെ ഞമ്മള്പ്പം ഞമ്മള് ഇങ്ങനെ കുട്ട്യാളെ പേരെയ്തി വിടോലോ അയ്ൻമാണ്ടീട്ട് അമ്മളെന്നെ എഴുതി കൊടുക്കും ചെലരെ ചില ദിവസൊക്കെ ഞാനന്നെ കൊടുക്കലുണ്ട് വർക്കൊക്കെ ഹോം വർക്കൊക്കെ ഓൻത് തിന്നാ നേരെണ്ടൗലേ എഴ്താനെ രാവിലെക്കു ഇത് കാണ ആ ഇത് അങ്ങോട്ട് കേയറിയന്നന്നെ കമ്മച്ചിയെ വിളിച്ചാ മുന്നില് ഞാന് വാതിൽ കു റ്റിട്ട്ണ് അപ്പടുക്കള ഭാത്ത് കൂടെ കേറി വന്നത് ആരോ അവിടെ വാതിൽ തുറന്നിട്ട്ണ്
ഉം ആരെയും തുറന്നൊട്ത്താണും ഉം കുട്ടികള് ആരേലും കേറി വ കുഞ്ഞോൾ നേളോളിയാണ് നൂലൊക്കെ കഴിഞ്ഞ് പോയി ണോന്ന്ണ് ഞാൻ അവിടെ വാതിലട്ച്ചീനിനൂല് ദ പറഞ്ഞേ കേക്കൂല നമുക്ക് വേറെ മാങ്ങ ഇട്ടോ നമുക്ക് മാങ്ങാന്നൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കണ്ടേ
ഈ വേക്കിലുള്ള സൂറാത്താന്റെ കർമ്മുസമ്മലേ നല്ലോണം കറ്മൂസ ഇണ്ടായിന് നിറച്ചുണ്ട് തേരു അയിന് ഓലന്നെ ഓലത്ത് നിറച്ചുണ്ടായിട്ട് ഓലന്നെ പ പറിക്കത്തത്താവോ
എത്തിയാ പോനിഇപ്പ പഴ്ത്തിട്ട് കൊ വല്ല്യയ കർമൂസേ
ആ വലുതാ പ പൈക്ക ഉള്ളതാ പൈത്താണ്ട് ഇതിന് മുന്നൊരു ചോപ്പ് കളറ കണ്ടണ അപ്പൊ ഞാൻ താത്താനോട് ഇങ്ങനെ പറയാന്ന് വിചാരിച്ചീനേ പൌത്ത്ണ് കിളി കൊത്തുന്നേ അപ്പത്തിനെ വല്ല പറച്ചില കയിഞ്ഞീണ്
ഓ നീ വിൽക്കാൻ വേണ്ടി വെച്ച ഒന്നല്ല കൊന്നള്ളൂ ആകെ ഒരു വരെേ ഉള്ളൂ
ഓ രണ്ട് വരണ്ടേ വിക്കൻ ആര് എടുക്കണ എവിടെ കടയിലൊക്കെ എടുക്കുവ
ഓല് ആദ്യക്കല്ല കർമൂസക്കറി ഉണ്ടാക്കലുണ്ട് കർമ്മൂസ ഉണ്ടായനല്ലോ കർമൂസക്കറി ഇന്നല്ല ണ്ടാക്കൽ ആ താത്തന്റെ ചക്കക്കൊ കഴിഞ്ഞോ
ഇല്ല താവില്ല അമ്മലെ നിറച്ച് ഇപ്പൊ നിലത്ത് വീണ ടുക്ക്ണ്ട് നല്ല നിലത്ത്ത് വീണത് മണല്ലേ വെള്ളം കുടിച്ച് ചേ കേടന്നുണ്ടാവും പച്ച കിട്ടണ്ടി ഇനി അന്ന് ഉണ്ടാക്കിയാ മാതിരി കൂട്ടാണ്ടാക്ക ഉം താത്ത തരും അയിന് നമ്മള് പോയി പറച്ചണം അയിന് ആവൂല
ആ പിന്നെ മൂത്തില്ല താത്തി കൂടിയന്നോളും അതെക്കെകിട്ടണം ണെങ്കി താത്തന്നെ കൂടിയന്നോളും അയിന് മൂപ്പ്ള്ളൊക്കെ മൂപ്പ് ള്ളൊക്കെ താത്തക്ക് അറിയൊള്ളൂ നമ്മക്ക്റിലല്ലോ അയിനെപറ്റി ഇനക്ക്റിയില്ല മൂത്തതന്ത പിന്നെ ആ ഓരോ ഓരോരുത്തർ മേടി നോക്ക്ണാണ്
ആ ഇനക്ക് അങ്ങനെ കാക്കന്ന് പച്ച തന്നീനിയത് ഇതായിന്ന് പറഞ്ഞണ്ട് അന്ക്കാണോയിച്ചാണ്ട് ആ പച്ച തന്നില്ലേ കൂട്ടാ ട്ടാന് അന്ന് ആ അത് അങ്ങനെ തന്നട്ട ത്ത കാക്ക വന്നിട്ട് പിരിച്ചങ്ങടെ എടുത്തക്ക ആഹ് അവിടെ പിന്നെ കാക്ക അങ്ങനെ തൊടുംന്തൊക്കെ അങ്ങനെ മാന്തി അന്നാക്കണ്ടത്- കർമൂസിന്തൊക്കെ തടം കയറിയാണ്ടേ അങ്ങനെ ഒരാൾ വ- ൽ നടക്കാൻ ആളുണ്ടായാല സാധനം ഉണ്ടാവുള്ളൂ
ഉണ്ടാവും കാക്ക ലോ ആ കാക്കലോ കൃഷി ചെയ്യും അട കൊടന്തൊക്കെ ആാക്കന
ഉം ഇ നമ്മളെ മുറ്റത്തുള്ള ടൈമില് കണ്ടില്ലേും വലപ്പം വെക്കണില്ലല്ലോ
ആ അനി തന്ന തു റക്കാപ്പ ഇനി ഇച്ചോക്കാൻ പിക്കല്ലോ അത് നീണ്ട അങ്ങനെ നിക്ക്നല്ലാതെ തടി വെക്കണില്ല
ഉം നന്നായിനി വളമിടാന് മണ്ണ് വേ- അടിയിലല്ലേ മണ്ണ് മുകളില് പൊന്തിക്കല്ലേ
അതുകൊണ്ടായിരിക്കും
പിന്നെ എന്തക്കെ നിങ്ങള് ഇവിടത്തെക്കെ പോയിന വയനാട്ടിലൊക്കെ പോയില്ലന നോക്കാന്
ആഹ് വയനാടൊക്കെ കണാം
ആഹ് ആഹ് അവിടെ പോകുമ്പോ അവിടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ നല്ല പെരുമാറ്റവാ
ആഹ് അവിടെ ഓലക്ക്‌ നല്ല പെരുമാറ്റയല്ലേ ഓലക്ക്‌ അങ്ങട് പോയ പോയാല് - സ്നേഹണമാണ്ക്കത് നമ്മ വന്നാല് അ എന്താ സ്വീകരണവാ അവിറ്റകൾക്കൊക്കെ
ആ ആഹ ഓ ഓല നമ്മള അടുത്തേക്ക് വന്നാലും അതേപോലെന്നെ അല്ലെ നമ്മക്കും സന്തോഷമാണ്
ആഹ്
ആരോന്ന് വേരുന്നും പറഞ്ഞില്ലേയ്നേ ഓല് വന്നില്ലല്ലേ
ആര് വരും പറഞ്ഞീനീ ആഹ് ആരോന്ന് മഞ്ചേരി ആരോ പഠിക്കാൻ പോയിണ് അവിടുന്ന് പഠിക്ക്ന്നോട്ത്ത്ന്ന് വരുന്ന് പറഞത് ലേ
ആഹ് ആഹ് സ്വീകരിക്കണം ന്നൊക്കെ പറഞ്ഞ്
അപ്പം ഓന്ന് മടിയൊയ്ക്കാരം കുട്ടിളല്ലേ ആ ബാവ നിർബന്ധിച്ചാണ്ട് ഇപ്പെ അ ണ്ടാവും പോയി വരേണ്ടി എല്ലാരും ഉണ്ട് അവിടെ കാണാലോ വരാനും പറഞ്ഞപ്പോ വരാന്ന് പറഞ്ഞുണ്ടാവും ബാവ എടുത്ത്
ആഹ്
ഉം അതായിരിക്കും
ഏഹ് പിന്നെ എന്നാ ഇന്നാ കുട്ടികളൊക്കെ എവിടെ റൂമക്ക് കേറിയോ
ഇല്ല റൂമ് കടന്ന് അവിടെ പുറത്തെയ്ടെ ഒച്ചപ്പാട് ഉണ്ടാക്ക്ണ്ട് പിന്നെ കുട്ടികളൊക്കെ സ്കൂള്ട്ട് വന്നാ പിന്നെ എല്ലാരും കൂടി കൂടുമ്പോളേയ്
ആഹ് നമുക്ക് ഒരു പ്രവശ്യം ഇഞ് കെ എസ് ആർ ടിസിൽ പോണല്ലേ ഏട്ടെയിലൊക്കെ കക്കാടം പോയി കക്കാടം
അന്റോടുക്ക് പോവാ
കക്കാടം പോയി
പോകാം കെ സാർ ആർ ടി സി യിൽ ആ അതുപോലെ തന്നെ മുല്ലപറിഞ്ഞ് മുല്ല എസ് ആർ ടി സി ല് ഓള് ഒര ഇ പോയിട്ട് ഒള്ളൂതോന്ന്ണ് പിന്നെ ഓല് ക കേറണ അവിടന്ന് നിർത്തൂലല്ലോ നിർത്ത ആവടെ നിർത്തല്ലല്ലോലേ ഇപ്പൊ ആൾക്കർ കൂടിയോണ്ട് എന്താ അറിയില്ല അപ്പൊ കൊറച്ചവിടെന്ന് നടന്ന് പോകണല്ലോ സ്റ്റാൻഡിക്ക് അപ്പൊ അവിടന്ന് കേറ്റണങ്കിൽ കുറച്ച് പണിയാണല്ലോ ഓളിപ്പോ മൈസൂറിൽ തന്നെ പോകല് തോന്നുന്നുണ്ട്
ഏ ഇപ്പൊ മെനക്കെട്ട് ആയിട്ട് അവിടെ പോയി നിക്കണ്ടേ ആഹ് അതന്നെ പ്രിയദർശിനി എന്നുള്ള പേരുള്ള കെ എസ്
ആഹ് അതേ പറ്റൂള്ളൂ അല്ല എല്ലാ കെ എസ് ആർ ടിസിയിലും പോകാൻ എനിക്ക് പറ്റൂ
പറ്റൂല
അയിന് എപ്പളാണ് ടൈമ് അതൊക്കെ നോക്കി കണ്ട് പോവണം പോവാണെങ്കില് നോക്ക് എടവണ്ണ ബളെട്ത്ണ്ടല്ലോ ചെറിയാളു ഓടത്തൊക്കെ ഒരീസം പോയാ മതിമ്മക്ക്
അമ്മ ന്ന് ഇപ്പളെങ്കിലൊന്ന് പോയാലോ കുട്ട്യേളില്ലാത്തപ്പൊ
ആ കുട്ട്യേളില്ലാത്തപ്പൊ നമക്ക് വേ പോയട്ട് വൈന്നാരം അതേമാതിരിങ്ങട്ട് ബസ് അപ്പളും വാണലെ
അതറിയണം ടൈം അറിയണം
ടൈമറിയണം രാവിലെ ഇറ്റളെ ആ മദ്രസക് പറഞ്ഞയ്ച് ഉടനെ പോണം
താഴത്തെ ഓരോട് ചോയ്ച്ചാ മതി
അയാൾക്കറിയപ്പൊ കൊണ്ടോട്ടിന്നൊന്ന് ണ്ട കൊണ്ടോട്ടിന്ന് ബസ്ണ്ടാവൊ അറ്യോ
അറീല്ല
ആ ഇവിട്ന്നൊന്നും ണ്ടാവൂല അരീക്കോട്ന്നൊക്കെയാണ് അയിലാണ്ടൊക്കള്ള ബസ്സോവ്ന്നെ ഇപ്പൊ മുല്ലെന്നാള് വിട്ടിലെ അരീകോട്ന്ന് ഇന്ന നേരത് ങ്ങട്ട് ന്നൊക്കെ പർഞ്ഞാട്ട് ആ ബസ് സിനല്ലേ പ്പൊ എടവണ്ണകൂടെ പോവാ ക്ഷേ ഉള്ളേരിക്ക് ബസ്സുണ്ടാവ്ല ലേക്ക് പിന്നെ വണ്ടി വിള്ചെണ്ടിരും മോളിവിം പറഞ്ഞിനല്ലോ നമുക്ക്ക്കൊരീസം പോണന്ന്ച്ചേ ഒളിവ്ണ്ടാവോ ല്ലേന്ന് അറിയില്ല
തോനാള്ണ്ടെങ്കിൽ മാത്രം ബസ് പോയാമതി അല്ലെങ്കി അമ്മ വണ്ടി എടുത്ത് പോവാാനല്ലേ വേണ്ടാളൊക്കെയാണ് എല്ലാരും കൂടി പോണെന്നണ്ടങ്കിലൊക്കെ ബസ്സ് പോയാൽ മതി
അതന്നെ പിന്നെ വേറെ എന്തൊക്കെയണ്ട് നോമ്പർക്കാനൊക്കെ ഉണ്ടാക്ക
ഞാനിഞ്പ്പത്തും ണ്ടാക്ണില്ല ചോറ്ണ്ട് കറിണ്ട് ആ പിന്നെ കുട്ടി നോറ്റിലെ ടൈമ നോറ്റി ഉം വെള്ളം ന്തേ ണ്ടാക്കണം
ആഹ എത്ര ആ ഇത്ണ്ടാക്കിയല്ലോല്ലേ ലിവർ ഉണ്ടാക്കീണ് പർഞ് ആഹ
ആഓന്നായിട്ട് കുൂക്കി ചാണ്ടാണ്ട് ണ്ടാക്കി
ഉം
എളാമ്മ വന്നീന്യോ അങ്ങട്ട്
ഇല്ലേ എളേമങ്ങട്ട് വന്നില്ലല്ലോ ആ എളേമോ ഫോൺ വാങ്ങാൻ വാണ്ടി ങ്ങട്ട് വന്നിനി
ആഹ ഇങ്ങനെ വിള്ച്ച വിള്ച്ചിട്ട് കിട്ട്ണില്ലാർഞ് വന്നീനി അപ്പം ഓള് ഫോൺ ഇട്ക്ക്ണില്ല ച്ചുന്റെ പെണ്ണ്ങ്ങളെ
ഏ ജ്ജ്ൾച്ചീന്യോ
ഇല്ല ആളാമണ്ട് ഇവിടുന്ന് കൊലായിന്ന് കുറേ വിള്ച്ചട്ച്ണ്ട് അപ്പൊ അനതർ കോള് ബിസ് സി ആണെന്ന് പറിണ്ട്
ഏ ല ഓൻ ബി ഓൻ വിൾച്ചോണ്ട്ക്ക്ണ്ടാവും അയ്ന്റെടീലയ്ക്കാരംപ്പം എളേമ വിൾച്ണെ അപ്പപിന്നെ വിൾച്ചാ കിട്ടൂലല്ലോ
പിന്നെ എന്താ സ്കൂൾന്ന്പ്പം മിൻ മിഞ്ഞാന്ന് എത്തേന്റെ ആ പെട്ടെന്ന് മഴര്ണ്ട് ഞാനാണെങ്കി തിരുമ്പീട്ടത് പൊറത്ണ്ട്
ഏ ന്നാല്ന ഇട്ത്തെച്ചാള ന്നാല് ന്നാ ശരി ന്നാ ഓക്കെ